ഹലോ എന്തൊക്കെ വർത്താനങ്ങള്
നല്ല വർത്താനം എന്തൊക്കെ
ഹലോ നല്ല വിശേഷം ആഹ് നല്ല വർത്താനം സുഖമാണ് നല്ല വർത്താനം സുഖമാണ് എന്തൊക്കെ ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞു ഇങ്ങൾത്
എന്തായിരുന്നു ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയോ ഹലോ ഹലോ
ഹലോ ആഹ് ചായോടി എല്ലാം കഴിഞ്ഞോ ആഹ് ഇണ്ടല്ലോ ഇവിടെ ഇണ്ടല്ലോ
ആഹ് ആഹ് ചായകുടി ഒക്കെ കഴിഞ്ഞു ചായക്ക് എന്തായരുന്നു കടി
കടി പഴം ഇണ്ടായിരുന്നു സമൂസ ഉണ്ടായിനു
ആഹ് പിന്നെ ഇവിടെ വിരുന്നാര് ഉണ്ടായിരുന്നു അപ്പോ അതിന് കൊടുന്നകടി ഉണ്ടായിരുന്നു
ഏഹ്
പിന്നെ എന്താ കുട്ട്യാളൊക്കെ
ഇതാ കുട്ടി ഒരു കുട്ട്യുള്ളു ഒന്നോള്ളൂ ഓൾതാ അവിടെ
ഉം ആരൊക്കെണ്ട് വീട്ടിലൊക്കെ ആരൊക്കെണ്ട്
വീട്ടില് ഇപ്പോ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിക്ക് പോന്ന്ക ഇപ്പൊ മു ഏ മ്മാമന്റെ വീട്ടിലാണ് അപ്പൊ അവിടെ മൂ മുത്തമ്മണ്ട് ഇമ്മണ്ട് വല്ലിമ്മണ്ട് ഞാനും കുട്ടി മാമഇന്ന് വരിയാ ഉം മാമ ഇന്ന് ഗൾഫിൽ നിന്ന് വരാണ് അപ്പോൾ മാമ്മീം ഓലൊക്കെ കൊണ്ടരാൻ പൊയ്ക്ക്ണോ
ആഹ് ശരി അടുത്താ
ഹലോ
ഹലോ അടുത്താണോ വീട്
അല്ല ഞാ ന്റെ മലപ്പുറം ഞാൻ ഇവിടെ കണ്ണൂര് പോന്നേ കണ്ണൂരാ ഉമ്മാന്റെ വീട്.
പിന്നെ വേറെന്തക്കെയ
വേറെ എന്താ അങ്ങനെ പോണു എന്നിട്ട് ഫുഡ് രാത്രിക്ക് ഒന്നായിട്ട് വെക്കലാ അതോ
അതെ അതെ ഒന്നായിട്ട് വെക്കും
ഉം എന്താ ഉണ്ടാക്കിയത്
പിന്നെ ചോറും
ഉം
ഇന്നലത്തെ കൂട്ടാങ്ങള്ണ്ടായിരുന്നു ഇന്ന് ഇന്നൊന്നും ഇണ്ടാക്കില്ല. വേറെന്താ?
വേറെ എന്താ അങ്ങനെ പോണു ആ ചെറിയ ആള് ഇങ്ങള മക്കളൊക്കെ?
എന്റെ മൂത്ത കൊച്ചവിടെ പുറത്ത്ണ്ട്. മോ ചെറുത് പിന്നെ നാല് മാസമാകുന്നുണ്ട് രണ്ടാമത്തോന്. മുത്താള് ഒന്നാം ക്ലാസ്സി പഠിക്ക്ണു.
മ്ഹ് വീട്ടിലാരൊക്കെ?
വീട്ടില് ഉമ്മ ണ്ട്. പിന്നെ എളച്ചന്മാരുണ്ട് മുത്തച്ഛന്മാരുണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങളടുത്ത് ഉമ്മണ്ട്.
മ്ഹ് മ്ഹ് വീട് എടുക്ക്ണ്ടോ നീ അതോ ഇവിടെ തന്നെ.
അല്ലല്ല ഞങ്ങള് വീട്ട വീട് അടുത്തന്നയ വേറെ വീട്ടിലന്നെ മ്ഹ്
ആഹ് ശരി.
വേറെന്തൊക്കെ? ചോറിനൊക്കെ അപ്പൊ ഇന്ന് വിരുന്നാവോണ്ട് ചോറിനൊക്കെ നല്ല ഫുഡായിരിക്കും അല്ലേ ആഹ് പിന്നെ എപ്പോള അവൻ വരുന്നെ രാത്രിയാ?
ആ ഇവിടുന്ന് കോഴിക്കോട് എറങ്ങണം അപ്പൊ, നാല് മണിക്കൂറിതെ യാത്ര ഉണ്ടായോണ്ട് കൊറച്ചു കഴിഞ്ഞിട്ടൊള്ളൂ എത്ത
ആഹ ശരി അലമോ മാമന എപ്പള ഇറങ്ങണ രാത്രി.
മാമന് അറങ്ങിക്ക്ണു ഇപ്പ ഓല് പോ ന്ന്കൊണ്ടിരിക്ക.
പിന്നെ.
പിന്നെന്ത് വിശേഷം?
വേറെ വിശേഷങ്ങളെന്തൊക്കെയാ നിങ്ങള് രണ്ട്. രണ്ടു വേരാ നിന്റെ ഉമ്മച്ചിക്ക്?
അല്ല ഞങ്ങൾ അഞ്ച്മക്കള്ണ്ട്.
ആഹ ശരി. വീട്ടില് ആരൊക്കെണ്ട് നിന്റെ വീട്ടില്?
ഇന്റെ വീട്ടില് ഉപ്പ ഉമ്മ അനിയത്തി. രണ്ട് അനിയത്തി ഒരു താത്ത ഒരു കാക്കു.
എല്ലാരി കല്യാണം കഴിഞ്ഞതാ ഒരനിയത്തി ണ്ട് കല്യാണം കഴിയാത്തെ ബാക്കിയൊക്കെ കഴിഞ്ഞു. അവിൾ പഠിച്ചാണ് സിയേക്ക് പടിക്ക.
ആഹ ആ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ്.
ഉം ഉം
ആഹ പ്ലസ്ടു കഴിഞ്ഞാള് ഉണ്ട്ന്ന് ഏ
മയണ്ടോ?
അ ല്ല മഴ ഇങ്ങനെ മഴക്കാറിങ്ങനെ മൂടി കൊണ്ട് നിൽക്കുന്നുണ്ട് മഴയല്ല
റംല താത്തയും താത്തറൂം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു
അവിടെൊക്കെമഴ ആണോ ഇന്ന് ഇന്നലെ വെ വെയിലുണ്ടായിരുന്നു ഇപ്പങ്ങനെ മഴക്കാറ് മൂടി ഇങ്ങനെ. മഴ ഒന്ന് പെയ്തുതോർന്നിങ്ങനെ.
ശരി.
വേറെ എന്തൊക്കെ?
ന്നിട്ടെന്താ കൊഴപ്പൊന്നുല്ല കുട്ടികൾ സ്കൂള്ട്ടൊക്കെ വന്നില്ലേ ന്നിട്ട്.
കുട്ടി സ്കൂളിലൊക്കെ വന്ന് അവിടെ. ഇന്ന് മദ്രസില്ല വ്യാഴാഴ്ചയായോണ്ട് മദ്രസ ില്ല അപ്പൊ അവിടെ പുറ പുറത്തു കളിക്കാ കുറച്ചു നേരം ആ വൈകുന്നരാണ് ഇസ്കൂള് വിട്ട ന്നിട്ടാണ് മദ്രസ്.
ആഹ ശരി ഇവിടക്കെ രാവിലെ കഴിയും
ആ രാവിലെ ചെറിയ കൊച്ച വൈകുന്നേരത്തണ്ടാവ സ്കൂളിട്ട് വന്നിട്ട്
ഇമ്മച്ചി ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് വരാം ട്ടോ അതുവരെ അവിടെ നിക്! !
എന്താപ്പോ അവള് എന്തിനാ കരയണ അവൾ ക്ക്
ഉ ഓള് ഫോണ് ഞാൻ പോവാൻ വേണ്ടിയിട്ട് നിക്കാണ് അപ്പുറത്തെ വീട്ടിക്ക്. അപ്പ അയിന് ഓരോ പറയ പോരാ പറയാ ഇവിടെ ഒറ്റക്കായമുണ്ട് മറ്റുള്ളൊക്ക് കൊണ്ടുരാൻ പോയുണ്ട്.
ആ ഓൾക് ഒറ്റക് ആകുമ്പോ ഉള്ള പോ റെഡി ഇക്കാരം മൊബൈലിന് കരയ്യോ ആഹ അവന ഉറ ക്ക തന്നെയാ ണ്.
ഉം
മൊബൈലിനുള്ള വാശി ണ്ടാവും
ഏ
മൊബൈലിനുള്ള വാശി ഇണ്ടാകോന്ന റ!
അപ്പൊ പേ രക്ക് പോരുന്നില്ല എന്നിട്ട്
പേരക്ക് പോ ഞാൻ ഞാന്ച്ച് വന്നതാണ് അവന് നാല് മാസമായി വന്നിട്ട് ഒരു മാസയി
ആഹ് പോയിട്ടില്ലേ?
ഉം പിന്നെ പോയിട്ടില്ല, വന്നിട്ട് പോയിട്ടില്ല, ഇച്ചിരി ദൂരാണപ്പൊ
ഏഹ് എന്ത് ദൂരാ
ദൂരാണ് അപ്പൊ അങ്ങനെ എപ്പൊളൊന്നും പോവൂല, എടക്ക് കൊറേ കഴിയുമ്പോക്കെ, പിന്നെ കൊച്ചിന് സ്കൂളൊക്കെ അല്ലേ
ഉം
പിന്നെ
വേറെന്തൊക്കെയാ?
വേറെന്താ, അങ്ങനെയൊക്കെ പോണു, സുഖാണ്
ഉം
നിങ്ങക്ക് അവിടെയായോണ്ട് ടൂറിനൊക്കെ പോകാല്ലേ, അവിടെങ്ങളൊക്കെ പോയിരുന്നു. കണ്ണൂര് എന്താ പറയാ ഒരു ടൂറിസ്റ്റ് സ്ഥലോണ്ടല്ലോ
ഉം ഞാൻ കണ്ണൂർക്ക് അങ്ങോട്ട് പോണ്ട, കൊടുക് പറയും.
ആഹ് ആഹ്
തമിഴ്നാട് ബോർഡർ അങ്ങനെയൊക്കെ കർണ്ണാടക
എൻ്റെ മകനുണ്ട് കണ്ണൂര്
ആഹ് ശരി
അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങള് അങ്ങനെ ടിപ്പുസുൽത്താന്റെ കോട്ടയ
ആഹ് ആഹ് ഹും ഇവിടുന്ന് കുറച്ചുണ്ട്, മുക്കാ മണിക്കൂർണ്ടടുത്ത്. ത്ത്ണ്ട് അങ്ങട്ട്. ഞങ്ങള് പെട്ടെന്ന് പോന്നതാ ഉമ്മ അത് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പോന്നെ
അപ്പൊ നാളെ തിരിക്കും ചെയ്യും. മിനിഞ്ഞാന്നാ വന്നെ, രണ്ടു ദിവസായിട്ടുള്ളു വന്നിട്ട് ഉം ഇത് കാണിച്ചു കൊടുത്ത
പിന്നെ വേറെന്താ
വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങൊട്
നീ എന്താ പഠിക്കണെന്തേലും ഉണ്ടോ? എന്തേലും വർക്ക്‌
ഞാന് ഇല്ല, വർക്കില്ല പ്പൊ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ വർക്ക്‌ന് പോയിട്ടില്ല, മാരേജ് കയിഞ്ഞ് പിന്നെ അങ്ങനയിരിക്കാ.
ആഹ് എന്തെങ്കിലും ഈ ഓൺലൈൻ വർക്ക് അങ്ങനെ എന്തെലും ഉണ്ടായിരുന്നോ?
ഇല്ല ഞാന് എന്താ മറ്റേ തുന്നലില്ലേ അങ്ങനെ പഠിച്ചീനു, ഫാഷൻ ഡിസൈനിങ് കൊറച്ചൊരു മാസം വരെ. കുട്ടികളെ ഫ്രോക്ക്, ഡ്രസ്സ് അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ, അങ്ങനെ ഒരു
അതൊക്കെ പഠിച്ചിന്ന് തന്നെണ്, ഇപ്പ ഒന്നുല്ല ഞാനും തുന്നലും ഇതൊന്നുല്ല, ഇപ്പ മ്മളെ കീറിയതൊക്കെ തുന്നുന്നല്ലാതെ വേറെ തുന്നണ തുണിയൊന്നുല്ല.
ഉം ഉം
കുട്ടികൾക്കൊക്കെ എന്തേലുക്കെ തുന്നി കൊടുത്തിരുന്നോ ഏഹ്
നിങ്ങളെന്തേലും വർക്ക് ചെയ്യണുണ്ടോ?
ഞാൻ ഓൺലൈൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോന്നുല്ല
ഉം ഉം അയിനായിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്ന പിന്നെ വല്ല കുഴപ്പണ്ടാവില്ല
ആഹ് അയ്ന് ഓണ്ലൈനായിട്ട് എന്തെലൊക്കെ വർക്കിലൊക്കെ കൂടി അധികം പൈസൊക്കെ പോവും ചെല പൈസ കിട്ടും. അങ്ങനെയൊക്കെ ഓൺലൈനിലൊക്കെ കൊറെ എണ്ണത്തിന് പോയി
ഉം അതന്നെ
അതുപിന്നങ്ങനെ വർക്ക്കളൊന്നുല്ല. വർക്കൊക്കെ എല്ലാരും ഇങ്ങനെ വിടണൊക്കെണ്ട്. അത്ര പൈസെ ഇത്ര പൈസെ അയ്ലൊന്നും ഇതുവരെ പോയിട്ടില്ല. ചെലതിലൊന്നും പൈസ അങ്ങട്ട് പോകല്ലാതെ ഇങ്ങട്ടൊന്നും ഉണ്ടാവൂല്ല പിന്നെ അങ്ങനൊന്നും ഒന്നിലും കേറിട്ടൊന്നുല്ല.
ഉം ഉം
പിന്നെ നല്ലവണ്ണം ദ് തുന്നാനൊക്കെ പടിഞ്ഞാൽ എന്തേലൊക്കെ തുന്നി കൊടുക്കൊക്കെ ചെയ്യാണെങ്കിലൊക്കെ എന്തേലൊക്കെ ഉണ്ടാക്കും. ഈ വടെ ഏഹ് ഞാന് പിന്നെ ചെറിയ കൊച്ചായതുകൊണ്ട് പിന്നെ മെഷേൻത്തുമൊക്കൊന്നും നോക്കലില്ല. എന്തേലൊക്കെ നമ്മൾടെ എന്തേലൊക്കെ കീറിയതൊക്കെ ഉണ്ടെങ്കി അല്ലാതെ
ഞമ്മൾ തന്നെ പഠിച്ചാ പിന്നെ വന്നാലും വെറെല്ലോൽക്ക് കൊണ്ട വാ ഇനി പോയിട്ട് വരാ പർ
ആഹ് നിനക്കിപ്പ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പളൊക്കെ വെറുതെ ഇരിക്കുമ്പളൊക്കെയ് ഇങ്ങനെ കുട്ടിയേക്കൊക്കെ. അഹ് പെൺകുട്ടിയായതോണ്ട് പിന്നെ എന്തെങ്കിലും പലേ മോഡലും ഇങ്ങനെ അടിച്ചൊട്ക്കാ.
ആഹ് അഹന്നെ അഹന്നെ വേറെന്ത ന്നാ. ഇന്നാ യി
വേറെന്താ? ഏഹ്
ഉം ന്ന് ഇന്നാ ശരി.
ടൈം ആയൊ ഇല്ലല്ലോ. ആഹ് ശരി ഇന്നാ വേറൊന്നുല്ല.
ആഹ് ആയിക്കോട്ടെ ന്നാ